ആ എന്തൊക്കെയുണ്ട് വർത്താനം.
സുഖായിട്ട് പോണു. അവിടെ മഴ ഉണ്ടോ.
ഇപ്പ ഇല്ല മഴ. അവിടെ എങ്ങനെയ കാലാവസ്ഥൊക്കെ.
ഇപ്പടെ വയില.
വെയിലാണോ. ആ ആ ഉ അതുകൊണ്ടിപ്പം തിരുമ്പിയത ഒക്കെ കുണ്ടയി പൊറത്തിടാലോ. അതെ ഉണങ്ങി കിട്ടൂല്ലേ. നല്ല ഉണങ്ങി കിട്ടിയോ. അപ്പൊ നല്ല വെയിലുണ്ടോ അവിടെ. നല്ല വെയിലുണ്ടോ.
ആ ഉണ്
ഇവിടെ അങ്ങനെ നല്ല വെയിലൊന്നുംല്ല. എ മരങ്ങളൊക്കെ ഉള്ള ആ ആ.
അതൊണ്ട വെള്ളം തോർന്നിരുന്നു.
ആ വാഷിംഗ് മെഷീൻ ഉണ്ടോ വീട്ടില്.
ഇല്ല എനിക്ക് അലക്കാ ഞാൻ അലക്ക ചെയ്യാ. ആ വാഷിംഗ മിഷീൻട്ടലചെളി അങ്ങനെ പോവത്തില്ല.
ആ അതാണ് കൊഴപ്പം ചെളി അങ്ങനെ പോവുല്ല. ഞാനും അലക്ക തന്നെ ചെയ്യാറ്. പിന്നെ വലിയ വലിയ പുതപ്പ് ഉണ്ടാവല്ലോ. നമുക്ക് പൊന്താത്ത സാധന അതൊക്കെ പിന്നെ നമ്മൾക്കൊണ്ട് തിരുമ്പാന് കഴിയൂലല്ലോ. അപ്പൊ അത് വാഷിംഗ മെഷീനൽ ഇടും
ആഹ് ആ
അങ്ങനെയണേ. ആ ഞാനിപ്പ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കയായിരുന്നു. അപ്പഴാണ് നിങ്ങള് വിളിച്ചത്.
ആണോ. സ്ഥിരം കാണാറുണ്ടോ.
ആ ഞാനൊരു സീരിയൽ സ്ഥിരം കാണലുണ്ട്.
ആഹ
സ്നേഹപൂർവം ശ്യാമാന്ന് പ ആ അല്ല. അത് ഉച്ചയ്ക്ക് വരാറുണ്ട്. അത് ഇന്നലെ ത്തതാണ്. അത് റിപ്പിറ്റ് അടിച്ച് ഉച്ചക്ക് വരുന്നതാണ്.
ആ ഏതു ചാനല്ലാ.
അത് സ്വീകേരളത്തില്. സ്നേഹപൂർവ്വം ശ്വാമന്ന് പറഞ്ഞൊരു സീരിയല ആണ്. അതൊരു നാട്ടിൻപുറത്ത ഒരു പെൺകുട്ടിന്റെ ഒരു സീരിയലാണ്. അതിലുള്ള ആഹ് നല്ല സീരിയലാണ്. കാണാൻ തന്നെ നല്ലൊരു രസായി ആയിട്ടുള്ള പ്രണയത്തിന്റെ ഒതുംക്കെ ആയിട്ട് നമ്മൾക്കൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു സീരിയലാണ് എന്നുവെച്ച ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഉപേക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ചെറുപ്രായത്തിൽ തന്നെ ആഹ് ചെറുപായത്തി തന്നെ അയിന്റെ അമ്മ ഒരു കാരണം കൊണ്ട് ഉപേക്ഷിച്ചതാണ്. അങ്ങനെ ഈ പെൺകുട്ടിയെ ഒരു നമ്പൂതിരിയാണ് എടുത്ത് വളർത്തിയത് അതും അതിന്റെ പെണ്ണുങ്ങളും പാടും അമ്മയും അച്ഛനും പാടിയും ആണ് വളർത്തിയത്. അപ്പൊ ഇവർക്ക് വേറെയും ഒരു മോളുണ്ട്.
ആഹ് രണ്ടാ വേറെ ഒരു മോളുണ്ട്.
ആഹ് വേറെ അവരിക്കായിട്ട് സ്വന്തായിട്ട് മോളുണ്ട്. പിന്നെ ഈ കുഞ്ഞിനെ ചെറു പ്പത്തി തന്നെ അതായത് പ്രസവിച്ച ഉടനെ തന്നെ ഉപേക്ഷിച്ചതാണ്.
ആഹ് അവർക്ക് അപ്പൊ അനാഥാലയത്തിൽ പോയി എടുത്ത അങ്ങനാണോ.
അങ്ങനെയല്ല. അനാഥാലയത്തിൽ എടുത്തതല്ല. ഒരു അമ്പലത്തിന്റെ മുന്നിൽ ഉപേക്ഷിച്ച് പോയതാണ്. ഒരു കൊട്ടവഞ്ചിയില് ഇങ്ങനെ ആഹ് അവിടുന്ന് കിട്ടിയത് അങ്ങനെ ഇവര് എടുത്ത് വളർത്തി ഈ കു കുട്ടിനെ അപ്പൊ ഈ കുട്ടീനെ എടുത്തു വളർ ത്തുമ്പോ ഇവർക്ക് സ്വന്തവായിട്ടൊരു മോ മകളുണ്ടല്ലോ
ആഹ് ഒൺ
അതേപോലെ തന്നെ ഈഹ് അവിടത്ത ആ അച്ഛന്റെ അമ്മയുണ്ടെങ്കി അച്ഛന്റെ അമ്മക്ക് ഈ വളർത്ത മകളല്ലെയെ ഇഷ്ടനല്ല അഹ് ആ സ്വന്തം മോളാണ് അച്ചമ്മക്ക് ഇഷ്ടം ആ അച്ഛന്റ അമ്മക്ക് ഏഹ് അപ്പൊ ഇവളെ ആ അച്ഛനും അമ്മക്കും ഇഷ്ടണേ അച്ഛന്റെ അമ്മക്ക് എന്താണ് വളർത്ത മകളെയാണ് ഇ ഇഷ് ഏഹ് ഇഷ്ടല്ല അച്ഛന്റെ അമ്മക്ക് ഏഹ് അങ്ങനെ ഇവൾക്ക് കിട്ടുന്നതൊക്കെ ഈ അച്ഛന്റെ അമ്മ എന്തേയ്യും ഏ ദേഷ്യം പിടിച്ച് മറ്റവർക്ക് കൊടുക്കും അതായത് വളർത്തും ആ മറ്റേഅഹ് ഒർജി മോൾക്ക് അവിടുത്തെ മോൾ മോൾക്ക് കൊടുക്കും അങ്ങനെയാണ് അങ്ങനെ ഈ പെൺകുട്ടി കൊറേ വേദനകളും ഇതൊക്കെഏഹ് ഇതാക്കിയണ്ടാണ് വളർന്നു വന്നത് അനുഭവി ച്ചത് മറ്റേ പെണ്ണാണെങ്കി നല്ലോരു മോഡലിൽ നടക്കുന്നൊരു പെണ്ണാണ്. ഈ പെൺകുട്ടി ആ ലാവിശ്യായിട്ട് ഒരു മോഡലിൽ നട എന്നാല് ഇവരൊരു നമ്പൂതിരി ആയോണ്ട് ഇവർക്ക് എന്താ അങ്ങനെ മോഡലൊന്നും പറ്റൂല പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞത് കേൾക്കാതെ അതിന്റെ അച്ഛമ്മയാണെങ്കിലോ ആഹ് സ്വന്ത ഇഷ്ടത്തിന് നടക്കും അച്ഛമ്മ ആണെങ്കിൽ എന്ത് ചെയ്യും ഈ മകൾ തെ മകൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് അച്ഛമ്മ നിൽക്കുക അങ്ങനെ ഈ പെൺകുട്ടിയാണെങ്കിലോ ഈ വളർത്ത് മകള് ഭയങ്കര ഡാൻസ ഒക്കെ കളിക്കുന്ന കളിപ്പിക്കുന്ന കുട്ടിയാണ് അങ്ങനെ ഡെ വളർത്തുമകൾ ക്ക് അച്ഛമ്മനെ ഇഷ്ടാണോന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് പക്ഷെ അച്ചമ്മക്ക് വളർത്തു മകളെ ഇഷ് ട്ടല്ല അങ്ങനെയാണ് അങ്ങനെ പിന്നെ എന്ത ചെയ്യും ഈ പെൺകുട്ടി ഡാൻസ് ഒക്കെ കളിക് കൽപ്പിക്കുന്ന പെണ്ണ അപ്പളാണ് ഒരു ചെക് ക്കെന് ഈ പെണ്ണിനെ കാണുന്നത് ആ ചെക്കന് ഭയങ്കര ഇഷ്ടാവു ഈ പെണ്ണിനെ അതിലുള്ള നടനാ അല്ലല്ല ആ ചെക്കനെ ഫോട്ടോഗ്രാഫർ ആണ് ഫോട്ടോ എടുക്കുമ്പള് അങ്ങനെ അഹ് ആഹ് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോ ആണ് ഈ പെൺകുട്ടി ഡാൻസ് കളിക്കുന്നത് കണ്ട അപ്പൊ ആ ഫോട്ടോ അവന് കൊറേ എടുക്കും ആ പെൺകുട്ടിന്റെ ഫോട്ടോ അങ്ങനെ അവന് എന്ത് ചെയ്യ അത് വീട്ടുകാർക്ക് വീട്ടുകാരോട് പറയും
ഞാനൊരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ട് എനിക് ആഹ് കൊറേ പെൺകുട്ടി അവൻക്ക് കല്യാണ ആലോചന വന്നിട്ടും അവനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഈ പെൺകുട്ടിനോട് എന്തോ ഭയങ്കര ഇഷ്ടായി അങ്ങനെ അവന് വീട്ടില് പറയും ഏഹ് വീട്ടില് പറഞ്ഞ് ആ ഇപ്പം ഇവര് പാവപ്പെട്ട കുടുംബാണ് ഈ ഇവര് ഈ
ചെറുക്കന്റെ വീട്ടുകാരാ
ചെറുക്കനല്ല ചെറുക്കന്റെ വീട്ടുകാാര് വല്ല്യ പൈസക്കാരാണ് പക്ഷെ പെണ്ണിന്റെ വീട്ടുകാരൻ നമ്പൂതിരി പാവപ്പെട്ട വീട്ടുകർ അങ്ങനെ ഇവന് പറയും ഫോട്ടോക്കെ കാണിച്ചു കൊടുക്കും ഇവന്റെ ഇവന്റെ അച്ഛനും അമ്മക്കും മുത്തച്ഛനും ഒക്കെ
ആഹ്
അവർക്കൊക്കെ എഹ് ഫോട്ടം കാണിച്ച് കൊടുക്കൂല ഇങ്ങനെ പറയും ഇങ്ങട്ട് അഡ്രസൊക്കെ ഇതാക്കി പേരൊക്കെ അപ്പൊ ഓന് അന്വേഷിക്കും ആ പെൺകുട്ടിന്റെ പേരെന്താണെന്ന് അപ്പൊ ആളോട് ചോദിക്കല്ലോ നമ്പൂതിരിന്റെ മോള്ന്നല്ലേ ചോദിക്ക അപ്പൊ ആൾക്കാാര് പറയുന്നത് മറ്റോളെ പേരാവും ഒറിജിനല് മോളെ പേര് അ അഹ് അഹ് അപ്പൊ ഇവരെന്തയ്യറിയൊ. ചെക്കനില്ലാതെ ഇവരെന്തെയ്ത് പെണ്ണ് കാണാൻ പോവും അങ്ങനെ മറ്റോളാവും കാണിച്ചിരിക്ക പെണ്ണ് മ റ്റോള് ഇവൽക്കറിയില്ലല്ലോ ഏതാണ് പെണ്ണ്ന്ന്ള്ളെ ഈ ആഹ് രണ്ട് മക്കളുള്ള കാര്യം ഇവര്ക്കറീല്ല ഇവര് എന്തെയ്തു പെണ്ണ് കാണാൻ പോവ്മ്പോ ഓ ഓലെന്തെയ്യും ആ പെൺകു ട്ടിനായിരിക്കും കാണിച്ചിക്ക പേരൊക്കെ ആ പെൺകുട്ടിന്റാണല്ലോ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പം പറഞ്ഞത് ഓരെ മോളെ ഏതാണെന്ന് ചോയിക്കുമ്പോ സ്വാഭാവി കായിട്ട് ആ പെൺകുട്ടിന്റെ പേരല്ലേ പറയ ഏഹ് ഒറിജിനൽ മോളിന്റെ പേര്
ആഹ്‌
ഹൽ ആഹ് അങ്ങനെ എന്താ ആ കേക്കുന്നുണ്ട് ഒറിജിനൽ മോളെ പേരാണ് പറ പറഞ്ഞത് അങ്ങനെ അവരെന്തെയ്യും ആ പെൺകുട്ടിനെ കാണാൻ പോകും അഹ് ആഹ് ഒര് ഏകദേശം ഒരേ പ ഏഹ് ഇവളാണ് മൂത്തത്
ആഹ്‌ ആഹ്‌
വളർത്ത് മകളാണ് മൂത്തത് ഏഹ് അങ്ങനെ ഒരു ഹെഹ് എന്താണ് ഇവ രെന്തെയ്യും, കാണാൻ പോകുകയും ഇവർക്ക് ഇഷ്ടപ്പെടും അന്നേരം ഈ മോൾക്ക് എന്തയ്ത് ഈ അത് ഒ ച്ചിന മോൾക്കാണെങ്കിലോ കല്യാണം വേണ്ടാന്നുള്ളൊരിതാ അവൾക്ക് ഒര് സിൻമയിൽ അഭിനയിക്കണം അതാണ് അവളെ ലക്ഷ്യം കല്യാണൊന്നും വേണ്ട പ്പൊ ക കഴിക്കാനായി ഇല്ല അങ്ങനെയെങ്ങാണ് സിനിമയില് അപേക്ഷി ആഹ് ന്താക്കണം എന്നിട്ട് ഇവരൊക്കെ അഭിനയിക്കണം. ഇങ്ങട്ട് ഇവരെന്ത് ചെയ്യാറിയൊ ഈയാ ഈ ഈ ചെക്കന്റെ വീട്ടാരെ എല്ലാർക്കും ഈ പെണ്ണിനെ പോയിട്ട് മൈയിലാഞ്ചി ഇടിപ്പി യ്ക്കലോക്കെ കയ്യും ഇവർക്ക് പെണ്ണ് മാറിന്നേ പക്ഷെ അവർക്ക് മനസ്സിലായില്ല
അപ്പൊ ചെറുക്കൻ പെണ്ണ് കാണാൻ വന്നിട്ടില്ല
ചെറുക്കൻ പെണ്ണ് വാണാൻ വന്നിട്ടില്ല അതാണണ്ടായത് ഏയ് അങ്ങനെ എന്തേയ്ത് ഇവരെന്തെ അച്ഛനും അമ്മയും മുത്തച്ഛിയും മുത്തശ്ശിയൊക്കെ കണ്ട് വീട്ടുകാരെ വീട്ടു പോയ വർക്കിഷ് ടപ്പെട്ട് അങ്ങനെ കല്യാണായി കല്യാണായപ്പം എന്തേയ്ത്റിയും ഇവളാണല്ലോ കല്യാണം മ റ്റൊൾക്ക് മനസ്സിലായി ഇത് ഇന്ന ഓളാലോയിച്ചു പക്ഷെ അവള് കരയ്യ ല്ലാണ്ട് വേറെ അവൾക്ക് വേറെന്നും പറയാനില്ല ഇവനാണ് ഇവരാണെങ്കില് ഇവരെ മുത്തശ്ശിയാണെങ്കില് ഈ അച്ഛമ്മല്ല്യേ അച്ഛമ്മാണെങ്കില് ഇവളോ ഇങ്ങനെ പറഞ്ഞിനീ വല്ല്യ കോടീശ്വരന്റെ വീട്ടിലേക്ക പോണനി എങ്ങനെങ്കിലും സമ്മയിക്കണ ഈ കല്യാണ പിന്നെതൊക്കെ പറയും
ആ അച്ഛമ്മയ്ക്ക് മനസ്സിലായർന്നൊ അപ്പൊ മാറീന്ന്
അമ്മാറിണ്ന്ന് അച്ഛമ്മക്ക് മനസ്സിലായിണ് പക്ഷെ അച്ഛമ്മ ഒന്നും പറയൂല
ആഹ്‌ അച്ഛമ്മ മറ്റേ മോളെകൊണ്ട് കെട്ടിക്കാന
ഉംഹ് അങ്ങനെ കല്യാണം നടക്കണന്ന് ഇവളെ ഇവൾക്ക് സിനിമ സിനിമേക്ക് വിളിച്ച് വളെ അതായത് ഒറിജിനൽ മോളെ ഹ്‌ ആഹ്‌ താലി കെട്ടിണെയിന്റെ കൊറച്ച് മുന്നേ ഏയ് അതുവരെ ആർക്കറീല അങ്ങനെ പിന്നെ സിനിമേക്ക് വിളിച്ചപ്പോ എന്തു ചെയ്ത് അവള് സിനിമേക്ക് ആരും കാണാതെ പോയി അങ്ങനെ ഇവിടെ മുഹു ആഹ് ക്കെ അവിട്ന്ന് അഹ് അങ്ങനെ മുഹൂർത്താവുമ്പോത്തിന് വരാന്നുള്ള ഉദ്ദേശത്തിലാ ഓള് പോയത് പക്ഷെ അവൾക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ഈ മുത്ത ഈ അച്ഛമ്മ എന്ത ചെയ്യും ഈ ഈ വളർത്ത മകൾ എന്ത് ചെയ്യും അതേ സാരി ആഭരണങ്ങളൊക്കെ അണിയിപ്പിച്ചാണ്ട് അവിടുത്തെ ചടങ്ങാണ് മോ ആഹ് അവിടെ മുഖം മറിച്ചിട്ട് അതായത് അവിടത്തെരു ചടങ്ങാണ് മുഖം കാണാൻ പറ്റൂലന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ആക്കി അങ്ങനെ ഇവള എന്ത് ചെയ്യ കല്യാണ മണ്ഡപത്തിക്ക് കയറ്റാണ്ട് മുഖം ക ഓന കെട്ടിന് താലി ഇവളെ കഴത്തില്ല ഈ വളർത്ത മകള അവൻ ച്ച പെണ്ണിൻ്റെ അടുത്ത് തന്നെയാണ് താലി കെട്ടുന്നത് ആഹ് ആ പെണ്ണിനെ തന്നെയാണ് കെട്ട
അപ്പൊ മറ്റേ പെണ്ണ് പോയത് ആരോടും പറഞ്ഞിട്ടില്ല
ആരോട് പറഞ്ഞിട്ടില്ല അച്ഛമ്മക്ക് മാത്രമേ അറിയുള്ളൂ അതായത് ഓള അച്ഛന്റെ അമ്മ ആ അമ്മക്ക് മാത്രമേ അറിയുള്ളൂ എന്താണ് ഈ പെ പോയതാണെന്നുള്ള അങ്ങനെ അച്ഛമ്മ എന്ത ചെയ്യോ ഇവളെ സാരി രണ്ടാള ഏകദേശം ഒരേ ഇതൊക്കെയാണ് ഹൈറ്റും ഇതൊക്കെയാണ് ഇങ്ങിട്ട് മോക്കാ മറച്ചതായത്ക്ക ഇപ്പൊ ഷാള എടുത്താണ്ട് ഫുള്റിച്ച് ഇവിടുത്തെ ചടങ്ങാണന്ന് പറഞ്ഞ ആരും മുഖം കല്യാണം കഴിയുന്നത് വരെ കഴിഞ്ഞ് കുറച്ചു കഴിണ വരെ മുഖം കാണാൻ പറ്റൂല എന്ന് പറഞ്ഞാണ്ട്
ആഹ്
അങ്ങനെ പിന്നെ മു താലി വിള കയറ്റ കെട്ടിക്കൊക്കെ കഴിഞ്ഞ ശേഷം അ അവളെ അവന് കണ്ട് ഓളമൊഖം ഏയ് കുറച്ചേ പ്പൊ അവൻ അ ചെറുക്കൻ കണ്ടു കാരണം ചെറുക്കന ഉദ്ദേശിച്ച പെണ്ണി തന്നെയാണല്ലോ
ആ കെട്ടിയേക്കുന്നത്
ആ കെട്ടിയിക്കണത് ആ ചെറുക്കൻ കണ്ട് അങ്ങനെ പിന്നെ എന്ത് ചെയ്ത് ഏ ഇവളെ ഒക്കെ കഴിഞ്ഞ് താലിക്കെട്ടൊക്കെ കഴിഞ്ഞപ്പോ മറ്റോള് വന്ന് മറ്റോള് വന്നപ്പം ആ താലിയും ആ സ്വർണ്ണം ഒക്കെ ഊരിത്തരാൻ പറഞ്ഞ് ഏഹ് അങ്ങനെ പി ഏഹ്
മുത്തശ്ശിയ ഊരിപ്പിച്ചത്
മുത്തശ്ശി ഊരിപ്പിച്ച് എന്നിട്ട് മറ്റോളണിയിപ്പിച്ച് അപ്പം അവള് കൊറെ പറഞ്ഞു ഞാൻ എന്റെ താലി ഊരി തെരൂലാന്ന് പറഞ്ഞ് ഇവളൊരു വളർത്ത് മകൾ ആയതോണ്ട് ഇവൾക്ക് അത്രെ സ്‌ഥാനം ഉള്ളു വീ ട്ടിൽ അങ്ങനെ കൂടുതൽ അവൾക്ക്‌ ഒന്നും പറയാം പറയുന്ന അനുസരിക്കണം മുത്തശി പ്രത്യേകം പറയുന്നത് അനുസരിക്കണം അങ്ങനെ ഇവൾ ഊരി തരൂലന്നൊക്കെ പറഞ്ഞ് എന്നിട്ടും പിന്നെ മു മുത്തശ്ശി എന്തെയ്തു ഇവളെ അടിച്ചൊക്കെതാക്കിയാണ് ഏ എന്താണ് ഇവള സൗഭാഗ്യമാണ് നീ തട്ടിത്തെറുപ്പിക്കണ എന്നൊക്കെ പറഞ്ഞാണ്ട് എന്ത് ചെയ് ത് മുത്തശ്ശി എന്ത ചെയ്ത് അവളെ കൊണ്ട് ഊരിപ്പിച്ച് അങ്ങനെ ഊരിപ്പിച്ചപ്പോൾ ഒന്നും അപ്പഴൊക്കെ മുഖ പിന്നെ മുഖ വീട്ടിൽക്കൊക്കെ ഇതാക്കുമ്പോ ആ ചെക്കൻ കണ്ടിട്ടില്ല ചെക്കൻ എപ്പളാകാണന്ന് വെച്ചാ രാത്രി റൂമിൽ എത്തിയേണ്ട ശേഷമാണ് ആള് മറിയത് ചെക്കൻ അറിയുന്നത്
അപ്പൊ അന്ന് ആ പെണ്ണിന്റെ വീട്ടിലാണോ അവര് നിക്കുന്നത് അപ്പൊ
അല്ല ആണിന്റെ വീട്ട്ക്ക് കൊണ്ടു പോവും പക്ഷെ ചെക്കന് കാണുന്നില്ല അങ്ങനെയാണ് അങ്ങനെ വീട്ടിലെത്തി എല്ലാരും ഇതാക്കിയപ്പോ ഇവന്
റ്റേ ഇത് മാറ്റത്തില്ല
ഇല്ല ചെക്കൻ റൂമിൽ എത്തി ഇവല് മറ്റവലൊക്കെ കണ്ടണ് മറ്റവലൊക്കെ
ആഹ് ആഹ്
പെണ് കാണാൻ പോയത് ഈ പെണ്ണിനന്നെ ആണല്ലോ അതായത് മറ്റ ആ പെണ്ണിനെ കണ്ടു ഓന് മ റ്റോളിയാണ് കണ്ടത് അങ്ങനെ വീട്ടിലെ ത്തി റൂമിലൊക്കെ എത്തിയപ്പോ ഇവൻ ആകെ ഞെട്ടിപ്പോയി നീ നീ ആരാണ് ന്നൊക്കെ ചോയിച്ചു അപ്പൊ ഞാൻ പ അപ് അപ്പൊ അവള് പറയും നീ താലി കെട്ടിയ ആളാണ് ഇവൾ കള്ളം പറയും നീ താലി കെട്ടിയത് എന്നെയാണ്ന്ന് അപ്പൊ അപ്പൊ ഇവന് മുഖം കണ്ടണല്ലോ താലിയാരെ കെട്ടിയത് എന്നുള്ളത് ഓനെ അയിനുള്ള് കൂടയാണ്ട് പൊന്തിച്ചാണ്ട് നോക്കി ഏ അങ്ങനെ പറ ഞാൻ നിന്നെ അല്ല താലി കെട്ടിയത് നൊക്കെ പറ അപ്പൊ ഇവൻ ഇവന്റെ അച്ഛനെ അമ്മെനേം എല്ലാരേം വിളിച്ച് അപ്പൊ എന്നാ ശരിട്ടോ ഞാൻ വിളിക്കാ ഓക്കെ
ഓക്കെ